ഓ
ഹലോ? കേൾക്ക്ണില്ലേ
ആ കേക്ക്ണ്ട്.
എന്തൊക്കെണ്ട് വർതനം.
സുഖാണ്. എത്ത അവ്ട്ത്തെ പാട്?
വിടെ സുഖം മഴയൊക്കെ ഉണ്ടോ?
മഴന്നെല്ലെളളൂ.
നല്ല മഴായിരുന്നുല്ലേ ഇന്ന് ഫുള്ളായിട്ട്.
മ്ഉം ഇന്ന് ഫുള്ളും മഴനൊണ്.
ആ ആ ആരൊക്കെണ്ട്ഔടെ?
ഇവടെ ഞാനും അനിയത്തിം ഇമ്മീംഇപ്പിംനെ.
ആഹ നാത്തൂനില്ലേ?
ന്നാത്തൂല്ല ന്നാത്തൂൻ പൊയ്ക്ക്ണ്
ഏ വിരുന്നോയതാ
ഒലെ വീട്ടക് പോയതാ നാത്തൂനാ റ്റ നാള ഏട്ടത്തിന്റെവ്ടെ കല്യാണാ അപ്പൊ അങ്ങനെ അയിറ്റ് ഇന്ന് പോയതാ
ആഹ് പിന്നെന്തൊക്കെ
ആ അവട ഇല്ല ഭക്ഷണം കഴിക്കാനാവുണുളളൂ അവടാ രൊക്കെണ്ട്
ഇവിടെ ആരൂല്ല അല്ലാരും പോയി ഇപ്പൊവര് രണ്ടാളുണ്ട് ചെറിയൊര് രണ്ടാളും
ഏഹ് ഏഹ്
ഫുഡയ്ക്കാനായോ
ല്ലാ ഓര്ക്ക് മഹരിബ്ക്ക് ഞാൻ ചായൊക്കെ കൊടുത്ത്ക്ക്ണ് ഇപ്പോഞ്ഞി കൊറച്ച് കഴിയട്ടേന്ന് കര്തീട്ടെ ഷാ
ഏ
മ് ന്നന്താ വെള്ളിയാഴ്ച്ചായ്ട്ട് സ്പെഷ് സ്പെഷ്യല്ണ്ടോ
സ്പെഷ്യൽ ഒന്നുല്ല ചിക്കൻണ്ട് സാധാ ചോറും അതന്നെ
ഏഹ് ഞാനുപാ
പോയാന്ന് ഒർച്ച് ചിക്കൻ പൊരിച്ചബാക്കി ണ്ടായിന്ന് അത് ഫ്രിഡ്ജിലിണ്ടായിര് മറന്നിരുന്നപ്പള് ഇന്ന് അത്ട്ത്തിട്ട് ബിരിയാ ബിരിയാണി ഇണ്ടാക്കി
ഏഹ്
ഉം ഉസ്താത് ഉണ്ടാവുംന്ന് കരുതി അങ്ങനെ ബിരിയാണി വെച്ചെയ്നു പക്ഷേ നോക്കുമ്പോ അത് ഉച്ചക്ക് ഉണ്ടായ്നീല അങ്ങനെ പോയിരിക്കണം പിന്നെ
അതാതുണ്ട് ഏഹ് ഉം
ഏ എവ്ട്ക്കെ പോയി
അതിങ്ങനെ പോവ് പിന്നാ ഇവിടക്ക് എന്താ കരുനാഗപ്പള്ളിയാ ആങ്ങനേങ്ങാണ്ടോ പോയി
ഏഹ് ഇന്നു പോയതാ
ആ ഇന്ന് വൈകുന്നേരം പോയി പള്ളികഴിഞ്ഞെന്തിനാ കാണണ ഉം ഇന്ന് വെള്ളിയാഴച്ചല്ലേ
ആഹ് ആഹ്
അഹ് അ അതെന്തൊക്കെയാന്ന്ട്ട്
ആഹ് വേറെന്താ അവ്ടക്കെ മഴേണ്ടോ
ഓ മഴയാണെന്നോ അങ്ങന പറയണസ്ഥ പോണോട്ത്തൊ ക്കെ ഭയങ്കര മഴേണ് കണ്ണ് കണണി ല്ലാ റഞ്ഞണ്ട് മഴയൊണ്ട് ചാവ ചാവക്കാടവിടെക്കെത്തിയപ്പോ വെള്ളം റോഡക്കം പാടക്കെ ഫുള്ളായി നറഞ്ഞ് പോട്ട് തോടും തോടുംപാടോക്ക ഒന്നായീന്നാ തോന്നുണു റോട്ടിലൊക്ക നറയെ വെള്ളാണെന്നാ ക്കെ പറയണ്ട് നാളേകൂടെ ഇണ്ടാവുന്നക്കങ്ങന കാണാം
ഉം
ഉം നമ്മക്കൊന്നും അത്രെല്ല ആ ഭാഗത്തുക്കൊക്കെ നല്ല മയ പെരും മയ ഇങ്ങക്കെല്ലാം അം ആ നല്ല മയണ്ടാവോല്ലാല്ലെ ചാഞ്ഞാലങ്ങളൊക്ക ഏതുനേരോം മഴേണ് ണറയണകേക്കാ
ഹേയ് ഈ വാത്തുമ്മതന്നെ ഒന്നും നല്ല മഴന്നേന്ന് ഇപ്പൊന്നൊരു ചോർച്ചെണ്ട് ഇപ്പല്ല്യാ
ആഹ് അവിടേന്ന് ഇന്നെണ്ട് ഇന്ന് രാവിലെ മൊതല് വേൽന്നെയായിരുന്നു വടിയിൽ ഇങ്ങനെ നിക്കും പിന്നേം പെയ്യും അങ്ങൻതന്നെയാര്ന്നു. പക്ഷേ അത്ന്നാ ഓ ഓള് പറയണാരീ ഇന്നലെ എ എടക്കൊക്കോള് മഴയേണ് പെരും കാറ്റും മഴയേണ് എന്നൊക്കെ പറയാം ആ മഴയെന്നും ഇങ്ങട്ട് ട്ടില്ലല്ലോ
ആഹ്
ഉഹും
അത് ചെലവട്ത്തല്ല അതില് പെയ്യുമ്പോ ചെലർവത്ത് ചെൽപ്പ അയില് കൊറവ് ആയിക്കാരം
അതാണ് ഇപ്പാക്ക് കൊയപ്പൊന്നില്ലല്ലോ?
ഇപ്പ അങ്ങന പോവുണ്ട് മരുന്നും കുടിച്ച്
ആഹ് ഉമ്മാന്റ കാല് വേദനക്കെങ്ങനേയ്യ് മാറിയാ
ഉമ്മാന്റ പേദെണ്ടോയിച്ചാ പേദെണ്ട് വേദൻന്റ ഗുളിക കുടിച്ച അപ്പമാറും. പിന്നെ അത് ഉം ആ അങ്ങന കൊണ്ടടക്കും പിന്നേം നല്ല വേദനാവുമ്പോപിന്നേം അതേമാതിരി വേദൻന്റ ഗുളിക കുടിച്ചും
ആഹ്
ആഹ് അങ്ങനങ്ങനെ പോയി ഒന്നാമതീ നീര് വന്നങ്ങട്ട് ട്ട് ഇങ്ങെനതായീ വലിച്ചിട്ടേ ഒന്നോടത്തല്ലെങ്കി ഒന്നോടത്തിങ്ങന വേദന എണ്ടാവും.
ആഹ് അത് പിന്ന ഇനി ഇപ്പ തണുപ്പും കൂടേയായ കൂടുതലാ അങ്ങൻത്തൊരു എൻക്കറിയാ ഇങ്ങക്ക് ഈ നീരുള്ളോല ഉം നീരുള്ളോൽക്ക് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നീ വേദന കൂടും.
ആഹ്
ഞാനെന്നും ചൂടുവെള്ളെണ്ടാക്കി കുളിച്ചെലാ
ഈ
അള്ളോ ചൂടുവെള്ളെണ്ടാക്കിട്ടേ വെൾ പച്ചേള്ളംകൊണ്ട് കുൾ ച്ചാ വേദന കൂടും അപ്പ പിന്നേയ് ചൂടുവെള്ളം മേത്ത് പാർന്നാല് ആ വേദന ക്കെല്ലാ ആക്കണ്ട്. ആഹ് അങ്ങനാട്ടലാണെന്ന് വേ വേറെന്തെക്കാ എന്നിട്ട്?
വേറെന്താ, ങ്ങളപ്പോവ്ടെ കാണി കാണിക്കണേ
ഏഹ്
എവിടെ കാണിക്ക്ണേ
ഞാനോ
ആഹ്
ഞാനാരേം കാട്ടീട്ടൊന്ല്ല
ഏഹ്
ഞാൻ പിന്നെ കാട്ടാനൊന്നും പോയിട്ടില്ല അള്ളാ അന്നാവൊ അന്നാ കാട്ടിയതെന്നെ പിന്നെ കാട്ടാനൊന്നും പോയ്ലാ കാട്ടാൻ പോയിട്ട് എന്താ വൊങ്ങനെ ഓര് പറയണമാര് ആ നേ കറക് റ്റ് ങ്ങനെ പോയി ചെല്ലണം അല്ലാഞ്ഞപ്പോ ഓര്ക്ക് പിന്നേം മാണ്ട്യരും ടെസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നേം ഇണ്ടാക്കണം ആ ടെസ്റ്റിനൊക്കെ എത്രങ്ങാനും പൈസ്യാണ് അതുകൊണ്ട് പിന്നെ വല്ലാതെ മൈൻഡ് ആക്കീട്ടില്ല ന്നലെ വെ വേദനാ ഓ ആഹ് പിന്നെ അന്ക്ക് വേദന ഇല്ലാത്തോടം എവ്ടെലും ഉണ്ടോയ്ച്ചു ഉസ്താദ് ന്തേലും വേദനെന്റെ കാര്യം പറയുമ്പോ പം ഞാവടെ വേദനണ്ടായിറ്റല്ലെ വേദനാറിണേ ല്ലാ വ്ട വേദനാറിയുമ്പ ന്നാ അൻക്കൊന്ന് പോയി ഉയി ഇന്നോടർഞ്ഞു വേ പിന്നാ തതെന്താണ് തൈലട്ടൊട്ക്കാന് കാലിമ്മേ വേദനേണ് അപ്പൊ ഞാം പർഞ്ഞു ആടു തൊടെല്ലെങ്കി ഔടെപോയ്‌ ഔടെ പോയിക്കാണ്ട് ഉയ്ഞ്ഞോളി അർഞ്ഞ് എവ്ടെ ഒന്ന് പോയി ഉയ്ചിച്ചാളി അർഞ്ഞു അന്നെന്നാദ്യം കൊണ്ടൊയ് ഉഴ്ച്ചെണം അന്റെ വേ
ആഹ് ഔ നീര് ണ്ടായിട്ടാണ് ഒന്നാമതേ
ഉം നീരോണ്ടാണ് ഇൻക്കും ജേഷ്ടത്തിക്കും ഒക്കെള്ള കേടതെന്നെണ് അപ്പോ ഓള്ന്നാള് കാട്ടിച്ചിട്ട് കാട്ടീട്ടതേമാരി പറെണ് ണ്ടോ ലെ പിന്നെ തൊണ്ണൂറ്റി നാല്കിലോന ഒക്കേണ് ഓള് തൊണ്ണൂറ്റാറോ ഉം ഉം ഊം ആഹ് നീര് പൗതി നീരണോള മെത്ത്ന് ന്നാ പിന്നെ പള്ളേല് മൊയണ്ട്ന്നൊക്കെ പറ്ഞ്ഞതല്ലേ അപ്പത് ഒക്കെ കൂടെര്ക്കും അഅ് ഭയങ്കര അപ്പയാള് ഡോ ഡോക്ടർ പറഞ്ഞുർഞ്ഞു വെയിറ്റ് കൊറക്കണാ എന്നാലേ ങ്ങളേ അസുഖങ്ങളൊക്കെ മാറുള്ളൂ വൈ വെയ്റ്റ് കൂട് ട്യാല് ആ ഒക്കെ പ്രശ്നാണ് അഒക്കെ പറിന്ന്ണ്ട് അങ്ങപ്പ റീമ്പഴേക്കും ഞാ ഞാനും ഓളൊന്നെ പട്ടിണി കെടന്നാലും കൊറീലാ എങ്ങൻത്തെ സ്വ താണേ എന്തായാലു ഞാ ചേല്ലാരു ണ്ടല്ലോ ഈ പനിയൊക്കായാല് ഒന്ന് കൊറയാ പിന്നെ ചെയ്യുമ്പോ ഒക്കെ ചെയ്യാലോ അങ്ങനെ ചെയ് അങ്ങനെയൊന്നും ഞങ്ങള് കൊറീലാ പന്ച്ചാലും ആഹ് അപ്പോളോ പറയ്ണ് ണ്ട് തെങ്ങനെപ്പത് കൊർ കലാവോ ന്നൊക്കെ പറയ്ന്ന് ഓള മോത്തെ ച്ഛന്റെ മോള് ഏതോരു മറ്റേ ഏതില് ഡയറ്റിന്റൊരു പ്പല്ലാരു ണ്ടല്ലോ ഡയറ്റിന്റെതില് ചേർന്ന് ഓല് എക്സർസൈസൊക്കെ പറഞ്ഞൊട്ക്കാ ഭക്ഷണ ക്രമൊക്കെ പറഞ്ഞൊടുക്ക്‌ന്നെ ആ അങ്ങൻത്തൊരു പരിപാടിക്ക് ചേർന്ന്ക്കണ് അപ്പൊ അയ്ന് നാനൂർ മാസം നാനൂറാണ് ഓക്കയ്ല് ചേർന്നാ ഞാൻ പറഞ്ഞു അതൊക്കെ ന്നർഞ്ഞാല് ആ കറക്റ്റ്ന് കൊണ്ടടുക്കാൻ പറ്റുന്നുള്ളോരു ചേര്അ അല്ലാതെ ഒരീസം ചെയ്ത് പിറ്റേന്ന് അയിമക്ക് അങ്ങൻത്തോലൊന്നു അയ്ന് നിർന്നിട്ട് കാര്യല്ല അർഞ്ഞ
ആഹ് അയിനെ ക്സർസൈസുണ്ടാവും ഞമ്മളെ ഫുഡ്ഡിന്റൊരിതു ണ്ടാവും ല്ലേ
ആഹ് രണ്ടൂണ്ടാവും പിന്നയിനൊരു കൊ ആളുണ്ടാവൊല്ലോ ഉ പിന്നെ പർഞ്ഞരാന് ഇന്നെ എക്സർസൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഓല് ലൈവില് വന്ന്ങ്ങനെ പറയു ഓല് കാട്ടിത്തെരു അതേമാരി ഞമ്മളും കാ ഫ ഫോണ് മുന്നിൽ വച്ച് കാണ് അ ചെയ്യാ തോന്ന്
ഏഹ്
ഞാൻ പർഞ്ഞ് ഞാനെതാലും ആ പരിപാടിക്കാെന്നുല്ലാ ഞാൻ ഒരീസം ചെയ്താ പിന്നൊ അയ്മക്കൊന്നും നോക്കൂലാ പിന്നെപ്പയ്ന് നട്ന്ന് ട്ട് കാര്യല്ല അതൊക്കെ അയ്ന്റെ മട്ടം പോലെ കൊണ്ടട്ക്ക്ണാേലാണെ തെര്ക്കെട്ല്ലാ
ആഹ് അത് ശെര്യാണ് വെറ്തെ ആ പൈസ പോവും ചെയ്യും ഞമ്മള് ചെയ്യുല്ലേന്നൂ കൊണ്ടട്ക്കണം അയ്നൻസര്ച്ച്
ആഹ് അതാണ് അങ്ങെനെ പർഞ്ഞ്
ഊം അല്ലേ ചെലാേറ്ത്‌ല്ലേ ഈ നീര് കുത്തിട്ത്ത്ക്കാണ്ടൊക്കെ
ഏഹ്
നീര് കുത്തിട്ത്ത്കാണ്ട് ചെയ്യ്ലേ
അത് എന്തിന് തടി കൊറ്യാനോ
അല്ല ഞമ്മള് നീര്ണ്ടായാപ്പെന്നെ അക്കിപഞ്ചർ മാത്‌രി
ആഹ് അത് പിന്നെ അങ്ങനെ ഒര് ഭാഗത്ത് മാത്രം നീര് ള്ളിനാണെടി ഒരു ഭാഗത്ത് ഞ്ഞ്പ്പാെരു സെരീരത്തിന്റെ ഏതേലാെരു സെയ്ഡിലൊക്കെ നീര്ങ്ങെനെ കെട്ടി തൂങ്ങിങ്ങെനെ നിക്ക്ണത് അങ്ങൻത്തൊക്കെ വൽച്ചെട്ത്ത് മേത്ത്താകപ്പാടെ പര്ന്നട്ക്ക്ണെ നീരിയോട്ന്ന് വൽച്ചെട്ക്ക്ണ് അതൊക്കാ വലം മര്ന്നും കുട്ച്ച് ഒയ്ഞ്ഞ് പോകാന്നല്ലാതെ
ആഹ്
ഉം ആഹ് ഇൻക്ക് ചെലെ സം ചെലെ മെര്ന്നൊക്കെ കുട്ച്ചാലും അങ്ങനെ മു ത്രാെയ്‌ച്ച്ങ്ങെനെ അല്ലാതെ പോവാ അങ്ങെനെക്കെ ണ്ടാവല്ലാേ
ആഹ് അങ്ങെനെണ്ട് നീരിന്റെ ഒര് ഗുളികണ്ടല്ലാെലേ
ആഹ് അങ്ങനെയൊക്കെ കുട്ച്ചുമ്പം പോകും അപ്പമ്മക്കറിയാലോ നീര്ന്റതാണ് ശരീര ത്ത്കാണ്ടൊരു ആയാസാെക്കെ തോന്ന്ണ് അങ്ങനെക്കെണ്ടാ അത് ഓളും പറീണേക്ക ഓക്കും ചെൽപ്പം അങ്ങെനെ ഓ ചെലെ വ് ഡോക്ടർമാരെയ്ത്യ ഗുളിക ഒക്കെനെ മൂത്രെയ്ച്ചാം മുട്ടീട്ട് നിക്കൂലാന്ന് രാത്ര്യൊക്കെ മൂത്രയ്ച്ചാൻ നട്ക്ക്ണെ പണ്യേന്നുന്നൊക്കെ പറീണാണാ
ആഹ് ഇബടെ ഇന്റെപ്പാക്കൂണ്ട് നീര്ണ്ടായ്ട്ടേ നീര്ന്റെ ഗുളിക കുട്ച്ച്ട്ടെ പ്പളും ഇതെന്നെ പണി രാത്രി ആയാ നീച്ചട്ക്കലെന്നെ പണി
ആഹ് അതാ മൂ അ മൂത്രാെയ്ച്ച് പോകണം സെര്ക്ക് അപ്പളാണത് പോ പ്ന്നെ നീര് മേത്ത്ന്നൊയ്ഞ്ഞ് പോവാ അങ്ങനെ നീര് നീര്ണ്ടായ ഭയ്ങ്കരം പ്രശ്നാണ് ഈ ചോ ചോരിം കൂടിം നീരാക്കി മാ റ്റ്വേ അതാണ് പ്പോക്കാ ചോരല്ലാത്തത്
ആഹ്
ഓളെ മേത്ത് ചോരല്ലല്ലോ ഓക്ക് ആദ്യാെക്കെ ആറൊക്കെന്നെ ഇപ്പോ ഇന്നാള് നോക്ക്യേല് പിന്നെ എട്ട്ണ്ട് അതൊന്ന് അതുംണ്ടാകലില്ല ന്നാ ശെരി പത്തിൻറ്റായി ഞ
ആഹ് അയ്ക്കാെട്ടെ